ഹലോ
ഹലോ
ഹലോ
കേൾക്ണില്ലേ
ആ ഉണ്ട് ഫസ്റ്റ് ഫോൺ എടുക്കുമ്പോ കേക്ണില്ലേ ഹലോ
ആ ഹെ ഹെ
ഫസ്റ്റ് എടുക്കുമ്പോ കേക്ക്ണില്ല പിന്നെ ഇങ്ങനെ ശെരിയായി വരും എല്ലാർക്കും വിളിക്കുമ്പോ അങ്ങനെ തന്നെ ന്നിട്ട് എന്തൊക്കെ
ഭക്ഷണം
ഭക്ഷണൊക്കെ കഴിച്ചോ
ഇല്ലേ കഴിച്ചിട്ടില്ല കഴിക്കണം കൊറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്ക കഴിച്ചോ ഹലോ
ആ ആ
ആ റേഞ്ച് ന്റെ നല്ല പ്രശ്നണ്ട് തോന്ന്ണ് ല്ലേ ആ എ
നേത്തെ കഴിക്ക്ണ കുട്ട്യേക്കാണ് കാരണം കൊറച്ച് വൈ റ്റ്ണ്ട്
ആ നേരത്തെ കഴിക്ക്ണെന്നെ നല്ലത്
ഹലോ കേൾ
ഹലോ
ഞാന് വെയിറ്റ്ണ്ട് അപ്പൊ കൊറച്ച് തടി കൊറയാൻ വേണ്ടീട്ടേ നേരത്തെ കഴിക്കും നേരത്തെ കഴിക്കും ഭക്ഷണം കഴിച്ച സമയം ഇല്ലേ
ഇല്ലേ വെയ്റ്റിപം പറ്റെ പോയി തടി പറ്റ കൊർഞ്ഞു
ഏ അപ്പ പി ഏഹ് ഏ ഞാന് വെയിറ്റ് കൊറയയുവോ ഇപ്പൊ - ചെയ്യാന്ന് ആലോചിച്ച് ടെൻഷനടിച്ച് നടക്കുവാ
ആഹ് എത്ര കിലോണ്ട്
കിലോ എഴുപത്
ആഹ് എയുവതിലോനോ
അക്കണ്ട്
ഏ ഞാ മുപ്പത്തിമൂന്നൊള്ളൂ എന്ത് ന്നിട്ട്
ആ
ഹലോ എന്ന് എന്താ പറഞ്ഞേ കേട്ടില്ല
ഇല്ലല്ലോ
ആഹ് അല്ലേ നാപ്പ നാപ്പത്തഞ്ചൊക്കെ ഇണ്ടേനി പിന്നെ തടി കൊറഞ്ഞ് കൊറഞ്ഞിപ്പം മുപ്പത്തിമൂന്നായി. റെയ്ഞ്ച് പോണിണ്ടോന്നിണ്ടാ എടക്ക് ചെല ടൈമില് ഒന്നും കേക്കണില്ല
അപ്പൊ തീരയില്ല എന്റെ അനിയന്റെ വൈഫ് അങ്ങനേണ് എന്റെ അനിയന്റെ വൈ ഇല്ലേ
ആ ഇപ്പ കേക്ക്ണ്ട്. പറയ്
ആഹ് പറ്റ കൊറഞ്ഞിപ്പോ
ആ ഉം
ആഹ് ഏഹ് ഇന്നർ അത്യാവശ്യം
ആ ചെറുപ്പത്തിലെ കൊറവുണ്ട് എന്നാലും ഇത്രഒന്നും ഇ ല്ലേനി
ഇപ്പ നിർത്തിയോ
എന്താ പറഞ്ഞെ ഹലോ ഹലോ
കേൾക്കാൻ പറ്റണില്ലേ
ഇടക്ക് തീരെ കേക്കണില്ല ഒന്നും കേക്കണില്ല ഇപ്പള പറയണതൊക്കെ കേക്കണ്ട് ചെല ടൈമിൽ സൗണ്ട് പോവാണ് ആ ഇപ്പൊ കേക്കണ്ട് ഹലോ
ഹലോ
ആ പറ എന്നിട്ട് വേറെന്തൊക്കെ
കോൾക്കണ്ടല്ലോ
ആ ഉണ്ട്
ഇടക്ക് പറ്റ് പോണ്ടല്ലേ
ആഹ് ഇടക്ക് പറ്റി പോണണ്ടേ ഒന്നും കേക്കല്ല ചെലപ്പോ ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങൻ മുറിഞ്ഞ് കേക്കാന കൊടുത്തു പിന്നെ തീരെ കേക്കാതെ അങ്ങനെയൊക്കെ വേറെന്തൊക്കെയ
ആ ആ ആ ഇപ്പൊ വരുന്നുണ്ട് ഇപ്പൊ സൗണ്ട്
ആ ഇപ്പൊ കേക്കണണ്ട് ഉം ഇന്നട്ട് എന്തൊക്കെയാ
അപ്പൊ രാത്രി നേരെത്തെ ഉം മോന് മോൻ മോളെ അവിടുന്ന് ശബ്ദം ഇണ്ടാക്കണേ